ആഹ് കേക്കുന്നില്ലേ?
ഹലോ
ഹലോ.
എന്തൊക്കെയാ വിശേഷം?
നല്ലതെന്നെ എന്താ ഇങ്ങളെ പാട്?
നല്ലത് പണിയൊക്കെ കഴിഞ്ഞോ
ആഹ് പണിയൊക്കെ കഴിഞ്ഞിരിക്ക ആ ആഹ് ചോറും കറിയും ഒക്കെ ആയി മാറ്റി തരണോ മാറ്റി തരണോ
എന്താ ചോറിനു കറി എന്താ?
ടീവി ഓഫ്‌ ആക്‌ ടീവി ഓഫാക്ക് അത് ചിക്കന് ചിക്കനെ ചിക്കൻ കറി വെച്ച് ആഹ്
ക്കെ ആവും ലെ ഞായറാഴ്ച ആയതുകൊണ്ട്. നിങ്ങള് ഞായറാഴ്ച വെറൈറ്റി.
ആഹ് അല്ലല്ലാ വെള്ളിയാഴ്ച. എങ്ങോട്ടും ഇല്ലേ ഇതിന ഇജി അവടെ നിന്ന് കളിച്ചോ. അതന്ത് വെള്ളിയാഴ്ച ഉണ്ടാക്കീനു. ഇന്നിപ്പോ ഓൽക്ക് കൊണ്ടോണം പറഞ്ഞു ഫുഡ് നൈറ്റ്. റ്റ്, അപ്പൊ പിന്നെ പത്തിരി ഒക്കെ ആയപ്പോ കൊണ്ടോവാന് അയിക്ക്ന്നെ കറി വേറെണ്ടാക്കണ്ടല്ലോ വിചാരിച്ചിട്ട് അതാണ് ഇണ്ടാക്കിയത്
എന്താ പണീ?
ഓര് ഓട്ടോല് പോവലാ
ഏഹ് ആഹ ലെ
ടൗണിലാണ് പണിയ അപ്പോൾ നൈറ്റ് പോല്.
ഫുഡ്‌ കൊണ്ടോവോ?
ആ കൊണ്ടോവും. അങ്ങട്ട് വന്ന് കഴിക്കാൻ കയൂല. അപ്പൊ പിന്നെ, ഏ
ഇപ്പൊ പോവോണ്ടോ എങ്ങടെങ്കി ലൊക്കെ?
ടുറോ ഇല്ല ഇല്ല ടൂറങ്ങനെ പോവലില്ല എപ്പഴെങ്കിലുംക്കെ.
ഏ ഈ ഞായറാഴ്ച ദിവസങ്ങളിലൊന്നും പോകല്
ഇല്ല ഞാറാ ഞായർ ശെനിക്കെയ ആണ് ഒരിക്കു മെയിന ആയിട്ട്. ഒയിവുള്ളവസം. അല്ല മറ്റേത് പണിള്ളസം. പോക്കില്ല ആഹ് ആഹ് ചിക്കൻ കറി സാധാ ചോറും വെച്.
എന്താ ടെ ബീച്ചൊക്കെ അടുത്താണോ?
ആ അവിടുന്ന് കുറച്ച്പോയാ മതി.
ഏഹ് എത്ര കുട്ടികളാ?
എന്ക്കൊരാളൊള്ളൂ. ഒരു മോന്.
എത്ര വയസ്സായി?
അവക്ക്പ്പോ മൂന്നര, അംഗനവാടി പോവണ്ട്.
ഏ
നിങ്ങൾക്ക് എത്ര ആൾക്കാരാ?
എനിക്ക് രണ്ടു കുട്ടികള്.
രണ്ടോ?
ഉം.
ഉം. ഏഹ് പെണ്ണാ ആണാ?
ആഹ് ഒരു പെണ്ണ് ഒരു ആണ്.
ഏഹ്
ഇന്ന് സ്കൂള ഒരാള് ഒന്നാൻ ക്ലാസ്സിലാ.
ഏഹ്
ഇന്ന് സ്കൂളില്ലാത്തോണ്ടേ പടവെട്ടേണ്.
ആഹ ഇവിടിം അൻതന്നെ.
സ്കൂൾ ഇല്ല്യങ്കിൽ പറയണ്ട.
ഏഹ്
ഓൻ സാനം കണ്ട അപ്പോ ഓൾക് കിട്ടണം. അങ്ങനെയൊക്കെണ്. ഓളെ കയ്യ് ഓന്ക്കും കിട്ടണം.
ആഹ ആ. ഇവിടെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയില്ല. ഓനെക്കൊണ്ടുള്ള മേയുള്ളു. ഏഹ് ഒന്ന്ള്ളൂ എങ്കിലും പത്തണത്തിന് തുല്യ.
അങ്ങനെ.
ഹ് ഇന്നവിടെന്താ സ്പെഷ്യൽ ഇണ്ടാക്കിയേ?
ഏഹ്. ഇന്ന ഇവിടെ സ്പെഷ്യല് ന്നു അപ്പൊ പിന്നെ ഫസ് റ്റലോന്നും നോക്കില്ല തന്നെ ഇണ്ടേനു അതന്നെ മീന തൽ മീനല്ലേ
ആഹ് ആഹ് ആഹ്
ചെറിയെ
ആഹ്
ആ മുക്കാൻ തന്നെ വേണം കൊറച്ച് ടൈം
ഏ
ആഹ് മെറ്റല് മുറിക്കാൻ വേണല്ലോ കൊറച്ച
ആഹ് ഞാന് വാങ്ങി ഞാൻ പക രണ്ടിസാക്കി വെക്കല അതൊണ്ട് മുറിച്ചാതീരുല ആഹ് തിന്നുമ്പോ ത അട് തീരം ചെയ്യോ
പക്ഷെ നമ്മളിപ്പോ ര ദിവസ മെനക്കാടണ്ടണ്ട് മുറിച്ചുകാണ്ട് ഒന്നായിട്ട്ന്നെ ഫ്രിഡ്ജക്ക് വെക്കുണെങ്ക കുഴപ്പല്ലല്ലോ
ആ
ഒരുണ്
ആ
ഇത് രണ്ടു ദിവസം നമ്മള്തേമാതിരി മുറിക്ക നക്കേണ്ടി വരും എങ്ങനെ വേറെ എന്തായും സോബന് പോണ്ടോ
ഇല്ലല്ല അ പോന് ഉപ്പ് പോണില്ല ടീച്ചറായിട്ട് വർക്ക്യ്തിനോ
ആ
കെ ജി സെക്ഷനിൽ
ആഹഅന്ത ഇപ്പം പോകാത്ത
അ ഞാനിപ്പോ തറവാട്ടിൽ നിങ്ങ കൊണ്ട് മാറിയതാ പുതിയ അപ്പോ ഇവിടെ ഞങ്ങൾ മൂന്നാൾക്കാർ മാത്ര അത്ര ബനെ വിട്ട് പോകൻ വയ മറ്റേ തറവാട്ടില ആകുമ്പം മ്മാനെ ഏൽപ്പിച്ച പോലെ ഇനി
ആ അങ്ങനെ അതെല്ല അയിന് എന്താണ് നിങ്ങൾക്ക് പോകുമ്പോ മ്മാന്റെ അടുത്ത് കൊടുത്താ പോരെ
അത് തറവാട് കുറച്ച ലോങ്ങ കൊച്ച വിട്ടാണ് ഉ ഉം ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഓനും കൊണ്ട ഇങ്ങനെ നടക്കണ്ടേ ഇരിച്ചിട്ട് പിന്നെക്കെ തന്നെ കിട്ടീട്ടോ തറവാടിന്റെ അടുത്തൊക്കെ ഇനി കിട്ടീന്നത് അപ്പൊ ഭടന്ന് ദൂരെ ഓനെ ഇങ്ങനെ രാവിലെന്നും കൊണ്ട ഇങ്ങന നടക്കണ്ടേ ഇരിച്ചട്ടേ
പോലും ചെയ്യോടുക്ക് അങ്ങനൊക്കെ ചെയ്യുന്നല്ലേ അല്ലേ എടുത്താവുമ്പോ
ഉ ഇവിടുന്ന് കൊറച്ചാണ്ട് ഓടട്ടാണേ അപ്പൊ ഇങ്ങനെ രാവിലെ ഓനും കൊണ്ട് പോണം പിന്നെ ഓൻക്ക് എന്ത് ആയിക്കഴിഞ്ഞാ പിന്നെ അതൊക്കെ ബുദ്ധിമുട്ട് ഡെയിലി പോവുമ്പളേ പൊടിയ കടിച്ച അപ്പൊ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാകുംചരിച്ച ഇങ്ങാണ്ട്ന്നെങ്ങനാണ്ട് പിന്ന ഞൻ വലുതായിട്ടൊക്കെ നോക്കാരിച്
എന്തായാലും കൃഷിയൊക്കെ ചെയ്യാനുണ്ടോ
ഇല്ല കൃഷിന്നക്ക
ചെടികള് അങ്ങനത്തൊക്കെ ഉണ്ടാ
ചെടി ഇല്ല ഞ ഇണ്ടാക്കണം എന്നുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പ മയ എവിടെല്ല എലമാലന്റെ ഒന്നിന്റെ മൂള ഇപ്പ ഇവിടെ ഭയങ്കര വെയിലേന്ന അപ്പൊ ചെടിയൊന്നും വെക്കാൻ വയ്യന ലോണ്ട് പരിഞ്ഞു പോയിന്
ആ
ആ അപ്പൊ ഇഞ് മഴ ആയില്ലേ
കിട്ടാലേ ഇണ്ടാവും പക്ഷെ ചിലേതൊക്കെ ചീഞ്ഞോവും അതി
ആഹ് അല്ല ഞാനിങ്ങനെ ഹാങ്ങിങ് പോട്ട് അങ്ങനത്തെക്കെ ടൈപ്പ്.
ഏഹ്
ഹാങ്ങിങ് പോട്ട് ടൈപ്പ്കളെ അപ്പ വെള്ള അങ്ങനെങ്ങട് പോവായിന്ന്, മറ്റേതിങ്ങനെ കെട്ടിക്‌ ക്കുമ്പോളാണ് പ്രശ്നം
അല്ല ചെടിച്ചട്ടി ആയാലും അയിനിപ്പോ ഉള്ള ഇത്ണ്ടാവല്ലോ ഹോൾസ് ഉണ്ടാവുമല്ലോ ചെടിച്ചട്ടിക്കും ഹോൾസ് ഉണ്ടാവല്ലോ ഇപ്പൊ
ആ ഹ് ആഹ്
അങ്ങനത്തൊക്കെ ഇണ്ടാക്കൂല്ലേ തക്കാളി
ഏഹ്
ഞാനിപ്പം കുടിയിരുന്നിട്ട് ഒരു മാസയിട്ടെള്ളൂ അപ്പൊ ചെറിയ കൊറച്ചൊക്കെ ചെടികളൊക്കെ പോയിട്ട്ന്
ഏഹ്
അങ്ങനെ
വീട് എങ്ങനെ ഉണ്ട് രണ്ട് നലഉണ്ടോ പണിയൊക്കെ കഴിഞ്ഞതാ
ഇല്ലല്ല ഒന്ന്ന്നെ ഉള്ളൂ
ആഹ്
ആഹ് പണി കഴിഞ്ഞന്നെ ഇനി കുറച്ച് പണികൾണ്ട് മുറ്റം മതില്കട്ടാനൊക്കെ ഇണ്ടേ
ഏഹ്
അങ്ങനെ ഇ കുടി ഇരുന്നിട്ട് ഞങ്ങള് വാടക വീട്ടിലേനു അപ്പൊ വേഗം അവിടെന്ന് ക
ഏഹ് ഹ ആഹ്
എവിട്ത്തെ
ഹലോ ഉള്ളിലുള്ള പണിയൊക്കെ കഴിഞ്ഞീല്ലേ പുറത്ത പണിളു
ആഹ് ഉള്ളിലത്തെ പണിയൊക്കെ കഴിഞ്ഞ്
ആഹ് അങ്ങനെ ഉള്ളത്തെ പണി ചെയാഞ്ഞാലാണ് ഭയങ്കര ചൊറ അങ്ങോട്ട് എടുത്ത് ഇങ്ങോട്ട് എടുത്തിട്ട് പിന്നെ ഭയങ്കര ആഹ്. രണ്ടാ മണിയാവും പിന്നെ
അങ്ങനെ പണിക്കാര് വന്നാൽ പിന്നെ നമ്മളയച്ചു തന്ന പടി അല്ലാത്തന്നെ അവിടുന്ന് സാധനങ്ങള കൊണ്ടന്നിട്ട് രണ്ടീസം പിടിച്ചിക്ക്ണോ ആ സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കാന്
ആഹ്
കാല് കുടുങ്ങും
ആഹ് അപ്പൊ അ സാധനൊക്കെ ഉണ്ടാവില്ലേ പഴേ വീട്ടി തന്നെ
ഏഹ്
അന്നൊക്കെടുത്തൊക്കെ പിന്നെ പുതിയ വാങ്ങിയതോ
ഏത്
സാധനങ്ങളൊക്കെ പഴയേ തന്നെയനു അതോ പുതിയതൊക്കെ പിന്നെ വാങ്ങിയോ കൂടി ഇരുന്നപ്പോ
ആഹ് ഞമ്മള് കൊറച്ച് പുതിയത് വാങ്ങിയത് ഉണ്ട് അങ്ങനെ കൊറച്ച് പുതിയത് വാങ്ങിയിനു പിന്നെ കൊറച്ച് കുടിയിരിക്കല് കഴിക്കുമ്പോ കിട്ടുവല്ലോ
ആഹ് ആഹ് എന്ന ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ പഴയത് തന്നെ യൂസ് ചെയ്യ?
അല്ലല്ല ഒക്കെ പുതിയതന്നെ കൊണ്ടന്നത്
ഏഹ്
പാത്രങ്ങള് പാത്രങ്ങള് മാറ്റോ വാട വീ ക്കെ വാങ്ങി അപ്പൊ പിന്നെ ഇവട്ക്ക് പിന്നെ പാത്രങ്ങള് വല്ലാ വേണ്ടല്ലോ
ആഹ്
പിന്നെ ഓരോരുത്തരെ പാത്രങ്ങളെന്നെല്ലെ പ്പോ അധികം കൊണ്ടോവ്അ
ആഹ് അതന്നെ ഇൻക്കൊക്കെ കൂടിയിരിക്കൽന് ബിരിയേൻ പോട്ട് എത്ര എണ്ണാണോ കിട്ടിയത് അഞ്ച് ഏഴ്‌ ബിരിയേം പോട്ടെറ്റെ കിട്ടിനിക്ക്
ക്ക് ഒര് മൂന്നെണ്ണം കിട്ടിട്ട്ണ്ടാവും
ഏഹ്
ചെറുത് വെൽത് അങ്ങനെക്കെ
ഞാന് ഇന്റെ ഇപ്പക്ക് ഇതിന്റെ കടയാണ് ഇങ്ങനത്തെ ഷോപ്പാണ്. ഹോം ഇതേ മാര്ത്തെ കൂടിര്ക്കൽ ഐറ്റംസ് ഒക്കെ ഇട്ക്ക്ണേ പാത്രത്തിന്റെ ഷോപ്പാണ് പ്പൊ ഞാനെന്താട്ടി ൻക്ക് എക്സ് ച്ച് ആ കിട്ടിയ സാധനൊക്കെ ഞാന് പ്പന്റെ അടുത്ത് കൊണ്ടോയോട്ത്തിട്ട് എടുത്ത് പോകുന്നെ ഞാനിപ്പോ എടുക്കേണ്ടത് കൊടിക്കലൊക്കെ കഴിഞ്ഞിട്ടല്ലാതെ കൊണ്ടരുന്ന നോ ക്കീട്ടൻസര്ച്ച്ട്ട മ്മക്ക് ഇട്ക്കാറ്ഞ്ങ്ങാണ്ട് ഇടട്ക്കാതെന്നീനി അപ്പൊ ബിരിയേം പോട്ടൊക്കെ എത്രണ്ണാ എ എഴെണ്ണ എട്ട ഇട്ട് അപ്പൊന്ന് ഞാ തറവാട്ട്ക്കും കൊടുത്ത് ഒന്നിന്റെ മ്മ മ്മക്കും കൊടുത്ത് പിന്നെ ബാക്കിപിന്നെ ഇപ്പക്കും കൊണ്ട് കൊടുത്ത് അവിടുന്നേന്നെ കൊർച് സാനോം ട്ത്ത് റൈസ് കുക്കറൊന്നും കിട്ടിയില്ലേയ്നി അപ്പൊ ഞാൻ റൈസ് കുക്കർ ഒക്കെ ഇപ്പന്റെ കടേന്ന്ട്ത്ത് എഹ്
സ്വന്തം കടന്നെ സ്വന്തം കടന്നെണോ അഓണ്ട് പിന്നെ കൊഴപ്പല്ല
അത് സാനത്തിന്റെ ബുദ്ധിമട്ട് അറിഞ്ഞിട്ടില്ലേയ്നി സാധനം വാങ്ങണേന്റൊക്കെ പ്പന്റെ കയ്യിന്ന് ഇട്ത്തക്കേയ്നു
ആഹ് ആഹ്
എലക്ട്രിക്സ് ഒക്കെ പിന്നെങ്ങനെ ഓരോരുത്തരു ആയിട്ട് അങ്ങനെ ടി വിയും, ഫ്രിഡ്ജും വാഷ്ശീനൊക്കെ ഓരോ ര്ത്തര് അ പിന്നെ ഏടത്തിയോള് കുറേ ഇള്ളോണ്ടേയ് ഉം
ഏഹ് ങ്ങക്കെത്ര ഏ ട്ട് ത്തിയാളാ
ഇക്ക് മൂന്നെണ്ണം ണ്ട്
ഏഹ് ഒരാള് ഫ്രിഡ്ജ് ഒരാള് വാഷിംഗ് മെഷീൻ അങ്ങനൊക്കെ ഇതാക്കി
ഉം ഇപ്പ ഫ്രിഡ്ജ് ഇപ്പ ഫ്രിഡ്ജ് വാങ്ങിയന്ന് ഒരേടത്തി വാഷിംമെഷീന് ഒരേടത്തി മറ്റേ ടേബ്ളും ചേയ്റും പ്പൊ ഒരാള് സോഫ അങ്ങനെ അങ്ങനെ
പിന്നെ കട്ടിലൊ
കട്ടിൽ ഒന്ന് വീട്ട് ന്നൊണന്ന് ഒന്ന് പിന്നെ ഞടെ ആകേ രണ്ട് റൂമൊള്ളൂ ഒന്ന് പിന്നെ ഞങ്ങളെ റൂമിലങ്ങള് പുതീതൊന്ന് വാങ്ങി ഞങ്ങളെ കല്യാണം കഴിഞ്ഞിന്റെഷം ഒന്ന് പഴയ കട്ടിലെള ച്ചന് കൊട്ത്തിട്ട് ഞങ്ങള് പുതിയ കട്ടിലെടുത്ത് മ്മൾത് കൊർച് ത് വീതി കൊറവേയ്നിം അപ്പൊ ങ്ങൾ മാറ്റീല പിന്നെ പുതി ട്ടിലാവുമ്പം പിന്നെ അ മ്മർഞ്ഞ് അത് കൊണ്ടെയ്ക്കോളി ങ്ങ തായാലും പ്പൊ വാങ്ങിയേതല്ലേ ർഞ്ഞ് അങ്ങനെ പിന്നെ ആ ബെഡ്ഡു കട്ടിലെട്ത്ത് എളച്ചന്റെ കല്യാണ ഒരെളച്ചന്റെ
ഏഹ് എളച്ചന്റെ കല്യാണം കഴിഞ്ഞാ ങ്ങേഹ്
ട്ടോ